ഹലോ കേക് കേക്ക്ന്നുണ്ടോ ആഹ് കേക്കുന്നിണ്ട്
ആഹ് പൊറത്താണൊ
അല്ല ഇണ്ട് പൊറത്തിന്നല്ല പൊറത്തിന്ന് ഹോസ്പിറ്റലിലാണ്
ആഹ് എന്തോ എക്കോ കേക്കുന്നേ അതുകാരണോയ്ച്ച്
ഉം ഇല്ല ഇവിടേ ഹോസ്പിറ്റല് രീതീലിള്ള ശബ്ദങ്ങളൊന്നുല്ല
ആഹ് ആഹ് ശരി പിന്നെ എന്തൊക്കേ ഫുഡ് കഴിച്ചില്ലേ അപ്പോ
ഓഹ് ഫുഡ് കഴിച്ചു
ആഹ് ആഹ് കഴിച്ചേ
ആഹ്
അപ്പൊ ഇബട വന്ന്
എങ്ങനേ ഹോസ്പിറ്റൽക്കോ ഞങ്ങളിവിടെ അഡ്മിറ്റാണ് കുട്ടിനേം കൊണ്ട് അഡ്മിറ്റാണ്.
അതേ എന്ത് പറ്റി
ഓന് കഫക്കെട്ട് കൂടിയതാ
ആഹ് ഇപ്പുള്ള കുട്ടികൾക്കൊക്കെ കഫക്കെട്ടന്നെ
ആഹ്
തണുപ്പിന്റെ തോന്നണു
അഹ് പിന്നെ ഇവൻ അലർജീള്ള വ്യക്തിയാണ്
അതെ എത്ര ദിവസായി അപ്പോ
ഇപ്പ മൂന്നാമത്തീസാ ഇന്നേക്ക്
ഡിസ്ചാർജ് പറഞ്ഞില്ലേ
ഇല്ല ഡിസ്ചാർജ് പർഞ്ഞിട്ടില്ല അഞ്ചീസം സൂജിന്ന പർഞ്ഞത് കഫക്കെട്ടിന്
ആഹ് അഞ്ചു ദിവസം ഇണ്ടാവുല്ലേ
ആഹ് അഞ്ചു ദിവസം ആന്റിബയോട്ടിക് അടിക്കണംന്ന് പറഞ്ഞിക്കണ്
ആഹ് ആവി വലിക്കലുണ്ടാവും
ആഹ് ആവീണ്ട്
ആഹ് അഹ് ഞാൻന്റെ കുഞ്ഞിനെ കൊണ്ടും കെടന്ന ട്ടെണ്ടൊന്ന് രണ്ടു വട്ടെ
പിന്നെ ഇവന് ന്ന് ന്ന് ഓൻക്ക് ഒന്നേകാല് ഉം ഇവനേം കൂടി അഞ്ചു മാസം അഞ്ചു മാസം കൂടുമ്പോ അത് ചെയ്യുന്നതാണോന്
അപ്പ എന്തേലും കുറവുണ്ടോന്ന് ചെക്കപ്പ് ചെയ്ത് നോക്കായിരുന്നില്ലേ?
അതിന് കുറവെന്ന് നമുക്ക് ഓരോ ദിവസം ഓരോ കുറി ഓരോ പ്രശ്നം വെച്ചല്ലേ അഡ്മിറ്റാക്കല്
ആഹ്
ഓഹ് ആദ്യം അഡ്മിറ്റായത് ന്യുമോണിയ ആയി പിന്നത്തത് മൂത്രപ്പൾപ്പും കഫ്കെട്ടും അയ്ന് പിന്നിപ്പൊ കഫ്ക്കെട്ട് അതിന് മാത്രം ഓനിക്ക്
ആഹ് ഉള്ളില് ദ് കുത്ത്ണിണ്ടാവും കബം ഇങ്ങനെ കിടന്നി
ആഹ് ചെറീയൊര് വലിവ് മാത്രേ ഉള്ളൂ എന്നാ മെരുന്നുകൊണ്ട് മാറാ ഇള്ളതിന്റെ വലിവേ ഉള്ളു
ആഹ്.
അപ്പം കാട്ടിലുണ്ട് കൊറേ അയിക്ക്‌ണ് നങ്ങ്ണ്ടല്ലോ ശരി തേ വലിവ്ന്നെ ചെലേ കുട്ട്യാക്ക് നല്ലോ അറിയല്ലോ.
ആഹ്.
അവന അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുല്ല.
ആഹ്.
എന്ന പനിയോ കൊരയോ അങ്ങനൊരു റീസണുല്ല.
ഉം ഭക്ഷണം കഴിക്കോ?
ഭക്ഷണം ഇപ്പൊ രണ്ടു ദിവസം കഴിക്കാൻ മടിയാണ് പാകൾ കണ്ടപ്പോ. രണ്ടിസായിട്ട് തീറ്റി കമ്മിയാണ് പിന്നെ അതേമാതിരി വലിവുംങ് ചെറിയമൂക്കടപ്പങ്ങനെ കണ്ടപ്പോ എക്സറ്റ് പിച്ചതാണ് എക്സർക്കെഴുതി തന്നീനു ഡോക്ടർ ആദ്യം
ആഹ് ആഹ്
അതൊണ്ട് പോയ്‌ എക്സറെടുത്തതാണ്
ആഹ്
ഉം
അതൊ റൂമിലോ വാർഡിലോ?
അല്ല വാട എടുത്തത്.
ആഹ്, ഒരുപാട് ഇങ്ങനെ പാർച്ചവാധികൾ ഉണ്ടാവണ്ടല്ലോ പനിയുടെ സീസൺല്ലേ ഇപ്പൊ ഞാനും കടന്നിട്ടുണ്ട് രണ്ട തവണ കുഞ്ഞിനെയും കൊണ്ട് അത് ഒരു വയസിന് താഴെ അഞ്ചു മാസ് മാസ ആവുമ്പോഴും പത്ത് മാസം ആവുമ്പോഴുക്കെ
ആ ഫസ്റ്റ് പ്രഷെ അങ്ങന്നെയാ നടന്നത് ആറ മാസലൊന്നു പിന്നെ ഓൻക്ക് പതിനൊന്നാം മാസത്തിലും പിന്നെ പഴ കടക്ക വന് കഴിയും ആഹ്‌.
പിന്നെ ഒരു തവണയും കൂടി വന്നു ഇതേപോലെ അവൾക്ക് ഇമ്മ്യൂണിറ്റി കുറവായി ട്ടെ അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് അസുഖം വരും പറഞ്ഞു അപ്പൊ മൂന്നാം വട്ടം വന്നപ്പോ ഞാന് വേറെ ഹോസ്പിറ്റലിൽ കാണിച്ചു അപ്പൊ പിന്നെ ആന്റിബയോട്ടിക് മരുന്ന ആയിട്ട് തന്നു എന്നിട്ട് അത് കൊറയോ നോക്കിയോ ഒക്കെ ഇല്ലെങ്കിൽ അഡ്മിറ്റ് ആക്കാ പറഞ്ഞു അതില് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ അതിന്റെ കൗണ്ട് കുറവായിരുന്നു ന്നിട്ട് അയി രണ്ട് മൂന്ന് തവണ ആന്റിബയോട്ടിക് ആ ഡോക്ടറിനെ മാറ്റി മാറ്റി മാറ്റി തന്ന പിന്നെ മൂന്ന തവണയപ്പോ പിടിച്ചു അത് ഇല്ലെങ്കിൽ വീണ്ടും അഡ്മിറ്റ് ആവുവായിരുന്നു അഡ്മിറ്റായ
ക്കൗണ്ട് കൂടുതലാണ്
കൂടുതൽ ആ ഇത് അയണും ഉണ്ടായിരുന്നില്ല പിന്നെ ഏതൊക്കെ കൊറെ ഇത് കുറവായിരുന്നു പിന്നെ ബ്ലഡില് കൗണ്ടും കുറവ്
ബന് ആയാണ് കമ്മീന് ഫേമിനക്കെ ആർക്കും ബദാമൊക്കെ കൊടു കൊടുക്കണണ്ട്
ആഹ്‌.
അയണ് കൂടി പിന്നെ അന് കൗണ്ട് പറഞ്ഞാര് കൊറച്ചൊന്നല്ല കൂടുതല്
ആഹ്‌.
ഇരുവതിനായിര വരെിയ ആ ആണ്ടോനെ
ഇപ്പൊ എത്രയ ഇപ്പോ ഇരുപതിനായിരോ ആ ഇനെ കൂടുതലാണോ അപ്പോ
പ്പ പ്പ പ്പകൊറഞ്ഞു ആഹ് ഞമ്മൾ പെരുന്നാളിന്റെ ഇന്ന് ഒരു പത്ത് ദിവസം ഒരാഴ്ച ഇറിഞ്ഞ് കൊണ്ട ചെക്ക് ചെയ്തപ്പോ ഇരുവീന പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി ചില്ലാനണ്ട് ഇരുവീനായിരം തന്നെ-
ആഹ്
അതുണ്ട് ഇനി തൊള്ളാതി ചില്ലാനോ അലർജി കൂടുതലാണ്
ആഹ്
അന്ന് അഡമിറ്റാക്കാൻ പറഞ്ഞ അഡമിച്ചാക്കതാ പോകണം സുഖ കൊക്കാണ്
ആഹ് അതും അതേപോലെ തന്നെയ ആയിരുന്നു ആന്റിബയോട്ടിക് മാറ്റി മാറ്റി നോക്കിയപ്പോ അങ്ങനെ ഒരുപാട് കൊടുക്കാനും പാടില്ല ആന്റിബയോട്ടിക്ക്.
ആഹ് എന്നാ തന്നെ പത്ത് ദസന് ആന്റിബയോട്ടിക്ക് തോന്നുന്നു എനിക്ക് സ്ഥിരം കാട്ടന് ഡോക്ട ആഹ് പിന്നെ അയിമ്മ കുറഞ്ഞു- സ്ഥിം കൊളും ഡോക്ടേഴ്സ് ആവുമ്പോ- കുച്ച ഒരു കുർത്തുണ്ടോലോ മക്കളെ കുറിച്ച്-
ആഹ് ആഹ്
അപ്പൊ അത് കൊടുത്തപ്പോ ഒന്ന് കുറഞ്ഞു.
ആഹ്
പിന്നെ ആന്റിബയോട്ടിക് കഴിഞ്ഞും ചെയ്ത് അത് കൈങ്ങൾ മാറി പിന്നെ കഫോ ക മകൾൊക്കെ വയറ്റുന്ന അയിഞ്ഞു പോണ്
ഉം.
ഓൻകയ്ഞ് പോകൂലാ-
അതെ-
ആഹ്
പിന്ന ആഹ് ന്നിട്ട് എന്താ കാട്ടല് വേറെ മരുന്നുണ്ടോ?
ഇല്ല വേറെ മരുന്നൊ ഇൻചക്ഷനങ്ങനെണ്ട് അല്ലാതെ ആന്റിബയഡി വേറെൽ വരുന്നുള്ളൂ
രണ്ടു നേരണ്ടോഞ്ചക്ഷൻ?
മൂന്ന് നേര
മൂന്ന് നേരണ്ട് ആഹ് ആഹ് ആഹ് അഞ്ചൂസം കയുമ്പോ ഡിസ്ചാർജ് ആവണ്ടാവൂില്ലേ?
ആഹ് അഞ്ച്സം കയിഞ്ഞിട്ട് ഡിസ്ചാർജ്ന്ന് പറഞ്ഞിക്ക്ണ് ഞിഇപ്പം മൂത്രം ടെസ്റ്റിന് കൊടുത്തുക്കുണു ഓൻക്ക് ചെറിയാന്
ഉം മൂത്രപ്പഴുപ്പുണ്ടോന്ന് നോക്കാനല്ലേ?
ആഹ് അതിന് മൂപ്പർക് കഴ്ത്തിന് നല്ല വേദനാ ന്നിട്ടെന്തൊകെ ടെസ്റ്റാൾക്ക് കൊടുത്ക്ക്ണ്
ആഹ്
അങ്ങനെക്കെന്തൊക്കെ പറയണ് പിന്നെ അല്ല അറിയില്ല പിന്നെ ഡീപി കമ്മിയാണോൻക്ക് മറ്റ കമിയാണ്-
ഏന്ത്?
ബിപില്ലേ?
ബി പി അത് നോക്കോ?
ബി പി അല്ല വിറ്റാമിൻ ഡി ത്രീ.
ഡി ത്രീ ആഹ് വിറ്റാമിൻ ഡി ത്രീ ഞാൻ ബി പിന്നാ കേട്ടത്.
ഏഹ് അതും കമ്മിയാണ്-
അതെ- അപ്പോ മറ്റെ വൈറ്റമിൻസിന്റെ എന്ത് കൊടുക്കുന്നില്ലേ ടോണിക്ക്?
ഓ അത് ഞാ ഡെലിവറി കഴിഞ്ഞന്ന് മുതലേ കൊടുക്കണതാണ് ഓൻക്ക് അന്നേെ കാൽസ്യത്തിന്റെ കമ്മിണ്ട്
ആഹ് ഇന്റെ കുഞ്ഞിനും അതെ
വയറ്റുമ്മലും ഓന്റെറെ നെറ്റി മലൊക്കെ ഒരു വെള്ളക്കുത്ത് ഉണ്ടേന്-
ആഹ് ആഹ്
അയിനൊക്കെപ്പ മാറ്റണ്ട് സ്ഥിരാക്കി കൊടുക്കലണ്ട്
അപ്പൊ വൈ വൈറ്റമിൻ കൊറയുമ്പോ അങ്ങനെ കു
ആഹ് അതെ അൺ ആഹ് ആഹ് മേത്ത് എന്തെങ്കിലും അടയാളങ്ങൾ കാണിക്കും
ഞാൻ എന്റെ കുഞ്ഞ് ജനിച്ചപ്പോ കാല് വളവായിരുന്നു
അങ്ങനെ ചെ പ പലോർക്കും പല രീതി എയ്ക്കാരും
ആഹ് കാൽസ്യത്തിന്റെ കൊറവ് കാരണം അത് ഇപ്പോ കുറഞ്ഞു ഇപ്പൊ കാല് നേരായി നമ്മളെ അന്ന് മുതൽ ട്രീറ്റ്മെന്റ് ചെയ്യ്ണ കാരണം
ആഹ് ഇപ്പ ഇവന് ഡോക്ടർപ്പ സ്ഥിരം കാണ്‌ണ ഡോക്ടർ അതാ പറഞ്ഞത് ഇത് തെറാപ്പി ചെയ്യണെന്നാ പറീണത് അഡ്മിറ്റ് കഴിഞ്ഞിട്ട് കഫ കെട്ട് മാറിയിട്ട് ആവി പിടിക്കലും കഴിഞ്ഞിട്ട് തെറാപ്പി ചെയ്യണം പറയ്ണ്ട്
എന്തിന് വേണ്ടീട്ട്?
ഈ കഫ്ക്കെട്ട് സ്ഥിരായിട്ട് കഫ് ക്കെട്ടാണല്ലോ
അതിന് തെറാപ്പിണ്ടോ?
അയ്ന് തറാപിണ്ട് അന്ന് പറഞ്ഞു പ്പ കറക്റ്റ് ച്ചൊന്ന് ചോയ്ച്ച് നോക്കണം അപ്പ ഞാൻ സ്ഥിരം കാൺണെ ഡോക്ടെ കാട്ടിയപ്പൊ അഡ്മിറ്റ് പറഞ്ഞ് അന്ന് പിന്നെ അങ്ങ്ട്ട് കൊറച്ച് ദൂരം കൂടുതലാണ് അങ്ങട്ട് ഞങ്ങളെ വീട്ട്ന്ന് ഒര് ഒരു മണിക്കൂർലേറെ യാത്രണ്ട് അല്ല ഞങ്ങള് സ്ഥിരം കാട്ട്ണ ഡോക്ടർ എട്ത്ത്ക്ക്
കാ ആഹ് ആഹ്
അപ്പൊ ഞങ്ങളിവടെ ഞങ്ങളെ തൊട്ടട്ത്ത്ക്ക്
ആഹ്
ഇല്ല ഹോസ്പിറ്റൽക്ക് എഴ്ത്ത് വാങ്ങിയക്കാണ് പ്രൈവെറ്റ്ക്കെന്നെ ഇപ്പ ഞങ്ങള് ഔട്യാണ് ഉം ഇവ്‌ട്ത്തെ ഡിസ്ചാർജ് വാങ്ങീട്ട് ഡിസ്ചാർജ് കഴിഞ്ഞിട്ട് വാണം
ആ ഡോക്ടർ എട്ത്ത് പോയാല്ലേ
ആഹ് ഡോക്ടറെട്ത്ത് പോയി തെറാപ്പിനെ ഓ കുത്തി കുർച്ച് റെഡിക്ക് ചോയ്ച്ചറിയാന്
ആഹ് അപ്പൊ ഫുഡൊക്കെന്താ ചെയ്യ്ണേ
ഫുഡ് വീട്ട്ന്നു കൊണ്ട് രും
അടുത്താണ് ല്ലേ
ആഹ് അവ്ട്ന്ന് എട്ത്താണ് അപ്പം മ റ്റേത് പറഞ്ഞാ നമ്മക്ക് ഫുഡും പൊറത്ത്ന്ന് വാങ്ങണം
ആഹ്
ഒക്കെ കുട്ടിന്റെ കാര്യയാ ഞമ്മക്ക് നമ്മെളെ കാര്യാണെങ്കി ഒക്കെ ഞമ്മക്ക് പോയി തിര്ബി കുള്ച്ച് വരാനൊക്കെ
ആഹ്
നമ്മക്ക് സുഖാണ് മറ്റേ ഔട്യാണെ നമ്മക്ക് പോയി വരവൊന്നും കയ്യൂല
വടെ വേറൊരാള് നിന്നാ മതിയെല്ലോല്ലേ
കുട്ടി ഒറങ്ങ്ന്നേരത്ത് ഒരാൾക്ക് പോയി കുള്ച്ചാ അങ്ങനെ മാറി മർ മാറിമർച്ച് നിന്നാ മതി
ആഹ് ആഹ് നിക്കാ ആള്ണ്ടോ
ആഹ് നിക്കാൻ ഇമ്മണ്ട്
ആഹ് ആഹ്
ഇമ്മീണ്ട് പിന്നെ അമ്മായിമ്മണ്ട് ആവ്‌ശ്യംണ്ടേ അമ്മായിമ്മേം വെരും
ഓഹ് ഒരു കുട്ടിയാ
ആഹ് ഒരാളൊള്ളൂ
ആഹ്
ആഹ്
അങ്ങനെ ഈ അസുഖം വന്നാല് ഇഞ്ചക്ഷൻ വെക്കുന്നാണ് ഏറ്റവും ബുദ്ധിമുട്ടേ കയ്യിലാ ഇത് കുത്തിക്കൊണ്ടിട്ട് അവരത് ഞാനും കൊറേ അനുഭവിച്ചതാണ് ഇപ്പളാ ഒന്ന് അധികായിയിട്ടില്ലട്ടോ ഇപ്പഴും കുഞ്ഞിന് ഒരു വയസ്സും പ്പ ഏഹ് മൂന്ന മാസയിട്ടൊള്ളു ഒന്നേകാല് ആഹ് അതേപോൽ തന്നെ
ആ ഓക്കയ്ന് ഒരു വയസ്സ് നാല് മസായിട്ടൊള്ളു
ആഹ് ഇത് മൂന്ന് മാസം ഒരു വയസ്സും മൂന്ന് മാസമായിട്ടൊള്ളൂ ഏപ്രിലായിരുന്നു പെറന്നാള് അത്രേ ആയിട്ടൊള്ളു ഇപ്പൊ ഞാനും ഇതേപോലെ മൊ വൈറ്റമിൻസ് ഒക്ക കൊട്ക്ക്ൺണ്ട് കാൽഷ്യോം മൾട്ടി വിറ്റാമിനും അതൊക്ക കൊട്ക്ക്ന്ന്ണ്ട് ഏഹ് വെയ് റ്റ് വെക്കുന്നില്ലെ വെയിറ്റ് കൂടുന്നില്ല അപ്പൊ അയ്നും വേണ്ടീട്ട് ഇതൊക്ക കൊട്ക്ക്ന്ന്ണ്ട്
മേ‌ബീ ഇപ്പം മെരുന്ന് കു ഭക്ഷണം കഴിക്കാതെ മെരുന്ന് കുട്ച്ചിട്ട് വെയ്റ്റ് കൂട്വാണ്
മരുന്ന്
മെര്ന്ന്ങ്ങനെ കുടിച്ചിട്ടേ
ആഹ്
വെയിറ്റ് കൂട്വാണ് അറെ
അതേ ഈ വൈ വ്‌ ഇതിന് മാത്രല്ലെ കഴിക്കുന്നുള്ളു മരുന്ന് വേറെ മരുന്ന്ണ്ടോ
ഇല്ല വേറെ ഏതുല്ലാ വൈറ്റമ്സിന് അലർജീന്റെ മരുന്ന് സ്ഥിരാണ്
ആഹ് ജൻച്ചപ്പൊ മുയലുണ്ടപ്പൊ
ഇല്ലാ ജൻചപൊ ആഹ് അഞ്ച് മാസം മുതല് കൊട്ക്ക്ൺണ്ട് ഈഅലർജി
എന്തിന്റെ അലർജ്യാപ്പൊ തുമ്മലോ
തുമ്പലല്ല ഈ ഓൻക്ക് വിട്ടും പൻച്ചും വിട്ടും പൻച്ചും നിക്കലാണ്
ആഹ് ആഹ് അടിനോയിടിണ്ടോന്ന് നോക്കാർന്നില്ലെ
അത് പർഞ്ഞാല്
ഈ തൊണ്ടേലിങ്ങനെ ദെശ വളരില്ലേ
അയില്ലാ
നോ എന്റെ മൂത്ത കുഞ്ഞിനങ്ങനെയാണേ അടിനോയിട്ള്ള കാര്ണം എടക്കെടക്കെടക്കെ ജലദോഷൊം പനിം അപ്പൊ അങ്ങനെ ടെസ്റ്റീതതാ അപ്പൊ അവനിണ്ട് പർഞ്ഞു
ആഹ് ഓൻക്ക്ന്നാ ആഹ് ഏന്നാ അങ്ങൻത്തെ കൊഴപ്പവേ ഇവന് നാവിന് നാവിന്റമ്മ നാവിൻ്റെ അടീല് വള്ളി ഇണ്ടാവോലൊ
ആഹ്
അയ് ഓന് മട്ങ്ങേത കട്ടീത റെഡിയാവു ചൺ കട്ടീയാന്നർഞു ഡോക്ട് ഇല്ലാ അയിനോള്ണ്ടാവൂല ക്ഷേ ഇവന് അർഞന്താ അലർജി എന്നാ ആഹ് സ്വാഭാവിക എല്ലാ കുട്ടീക്കും ഇണ്ടാവ്ണതാണ് ഇന്ന്ചാല്- പഷെ കുട്ടീക്ക് ഇണ്ടാവ്ണ അലർജ്യാണ് അർഞെ ആഹ് അയ്ക്കോട്ടെ തെര്ക്കില്ലല്ലൊ. ഏഹ് ഇല്ല തെരക്കില്ല
ആതൊക്ക ഒളിക്കാം